കേൾക്കുന്നുണ്ടോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കണില്ലേ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ഹലോ കേൾക്കുന്നില്ല ആരാ ഹലോ
ആഹ് ഹലോ കേൾക്കുന്നില്ലേ
കുറച്ചും കൂടെ ഒച്ചയിൽ പറയുവോ
ഹലോ
ഓക്കെ പറയ
ഹലോ ആഹ് എന്തൊക്കെയ വർത്താനൊക്കെ
കുറച്ച് കൂടി ഒച്ച കേൾക്കുന്നില്ല
ഹലോ എന്തൊക്കെയാ വർത്താനം
ഹലോ
ആഹ് ഹലോ
എനിക്ക് കേൾക്കുന്നില്ല കുറച്ചും കൂടെ ഒച്ചയിൽ പറയോ
ഇതാണെന്റെ മാക്സിമം സൗണ്ട്
ദൈവമേ എനിക്ക് കേൾക്കുന്നേ ഇല്ല
ഇല്ല മഴ ആയത് കൊണ്ടായിരിക്കും ഇവിടെ നല്ല മഴയാ
ആഹ് ഇപ്പൊ പറയ്
ഉം എന്തൊക്കെയ വർത്താനം
ഏഹ്
എന്തല്ലാ വർത്താനം
സുഖായിരിക്കുന്നു അവിടെയോ
ഇവിടെ സുഖം അങ്ങനെ പോകുന്നു ഫുഡൊക്കെ ആയി
എല്ലരും ഇല്ലാ ഫുഡ് കഴിച്ചില്ല എല്ലാരും എന്തേ?
ഇവിടെണ്ട് ഓരോരുത്തർ ഓരോ പണിയിലാണ്
ഏഹ് പിള്ളേരെന്ത്യെ
പിള്ളേരില്ല്യ ഞാനും ഹസ്ബൻഡും മാത്രേള്ളൂ
ഓക്കെ കൊറേ ആയൊ കല്യാണം കഴിഞ്ഞിട്ട് ഒക്കെ കൊഴപ്പില്ല എന്താ പരു വർക്കിന് പോന്നുണ്ടോ വർക്കിന് പോന്നുണ്ടോന്ന്?
ഇല്ല ഇല്ല ഞാൻ പോയിണ്ടേയിരുന്നു ഞാൻ ഫാർമസി വർക്ക് ചെയ്യുന്നുണ്ടേനു അപ്പോ ഹസ്ബൻഡ് ഇതിന്റെ എടേൽ നാട്ടിൽ വന്ന്ണ്ടേയിന് രണ്ട് മാസത്തെ ലീവിന് അത് കഴിഞ്ഞ് ഇപ്പൊ ഓല് പോയിട്ട് വൺ വീക്ക് ആയിട്ടുള്ളു അപ്പോൾ ഒരു വരുന്നേക്ക് ഞാന് ഏഹ് ആഹ് ഓര് ഗൾഫിലാ അപ്പോല് വരുന്നേക്ക് ഞാന് നിർത്തിയതേന് ഇനി ഇപ്പം ഒരു മാസംക്കെ കഴിഞ്ഞിട്ട് നോക്കണം വിചാരിക്കുന്നു
ഹസ്ബൻഡ് അപ്പോൾ ഹസ്ബൻഡി ന്റെ വീട്ടിലാണോ
ഇല്ല ഇപ്പ ഞാനിന്റെ വീട്ടിലാ
ഉം
ഓര് പോയപ്പോ ഞാൻ എൻ്റെ വീട്ട്ക്ക് വന്നതായിന്ന്
അപ്പ ഹസ്ബൻഡ് കുടുംബം മൊത്തം അവിട്യാ
അല്ലല്ല ഹസ്ബൻഡ് ഗൾഫിന്ന് നാട്ടിക്ക് വന്നതേനു നിക്കാൻ വേണ്ടി ഏഹ് ലീവിന് ആഹ് അത് കഴിഞ്ഞിപ്പോ തിരിച്ച് പോയി ഒരാഴ്ചയായി തിരിച്ച് ഗൾഫിൽ തന്നെ പോയിട്ട്
ആണോ?
എങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല ഉം കൊറച്ചഴിയും ഒര് പത്തുമണിയൊക്കെ ആവും ഇന്ന് സ്കായ സ്പെഷ്യൽ ഒന്നുല്ല്യ സാദാ വെറും ചോറ് മീൻ പൊരിച്ചത് മീൻകറി ഉപ്പേരി മത്രക്കെത്തന്നെ അവടെ എന്താ സ്പെഷ്യല്?
വല്ല്യ സ്പെഷ്യലൊന്നുല്ല മീൻ കറി മാത്രം
ആഹ് അത് ശരി ഇങ്ങക്ക് കുട്ടിളൊക്കെ ഇണ്ടോ?
ആഹ് ഒരാളുണ്ട് മൂന്നര വയസ്സായത്
ആഹ് അത് ശരി മോളോ മോളാ?
ആഹ് മോള് മോള്
ഉം എന്തായ്യണ് അവിടെണ്ടോ അടുത്തുണ്ടോ?
ഒറങ്ങി
ഉം നേർത്തെ ഒറങ്ങോ?
ആഹ് അവള് എഹ് നേർത്തെ ഒറങ്ങും പക്ഷെ ഇന്ന് കൊറച്ച് ലേറ്റായി
ആഹ് അയ്ശരി
എപ്പോ ഒറങ്ങി
ഫുഡൊക്കെ കയിച്ച് കെടന്നാവുംലെ? മോള് ഫുഡൊക്കെ കഴിച്ച് കെടന്നതാ
ആഹ് അവള് ഫുഡ്ഴിച്ച് കെടന്നതാ
ഉം ഞ്ഞിപ്പ എണീക്കോ അതോ ഞ്ഞി രാവിലെ
ഇഞി നാളെ രാവിലെ നോക്ക്യാ മതി
അത് ശരി ഉം
ഉം
എങ്ങനെ ആള് വില്ലത്തി ആണോ?
ഓഹ് കുരുത്തകേടെ ഉള്ളൂ നേരത്തെ ഈ റൂമിന് ആഹ് റൂമേ വലിയൊരു പൊത്ത്ണ്ട് ഒച്ച് മാതിരി അപ്പ അവടെ കൊറ ട്ട് സാധനങ്ങള് കൊണ്ടേ വച്ചിട്ടുണ്ടായിരുന്ന അപ്പ കളിച്ച് കളിച്ച് നേരെ ഈ പന്ത് അയിൻ്റെ ഉള്ളീ കൊണ്ടേ ഇട്ട് അത് എനിക്ക് എടുക്കാൻ കിട്ടണ്ടെ ബ്രദറ് വന്നിട്ടെ എനിക്ക് എടുക്കാൻ കിട്ടൊള്ളൂ ഞാൻ എൻ്റെ വീട്ടിലാ നിക്കുന്നേ അത് കിട്ടാതെന് കൊറച്ച് നേരം തുള്ളിയേര്ന്ന വാശി പിടിച്ചിട്ട് അപ്പ പിന്നെ ഫുഡും കൊടുത്തിട്ട് ആഹ് അപ്പ ഫുഡും കൊടുത്ത് അങ്ങട് ഒറക്കി
ആഹ് ആഹ് ആഹ് ഹസ്ബൻഡ് എവടെ അപ്പൊ
ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടിലാ
ആഹ് ആഹ് ഇങ്ങള് ഇങ്ങട് നിക്കാൻ വന്നതാവുംലേ
ആഹ് ഞാൻ ഇവടെ കൊറച്ചൂസം നിക്കാൻ വേണ്ടി വന്നതാ
ആഹ് ആഹ് വീട്ടില് അവിടാരൊക്കെ ഇണ്ട് ഇങ്ങക്ക്
എവടെ ഹസ്ബൻഡ് അടുത്താ
അല്ല ഇങ്ങളെ വീട്ടില്
എൻ്റെ വീട്ടില് ബ്രദറും അമ്മയും അച്ഛനും
ആഹ് അത് ശരി
ഉം അവടെയോ ഓഹ് മഴ ഇണ്ട് അവ്ടാരെക്കെണ്ട്?
ഇവിടെ ഇൻക്കൊരു ബ്രദറും രണ്ട്സിസ്റ്ററും. പിന്നെ ഉമ്മ, ഉപ്പ ഉം
അവരൊക്കെവിടെ?
എല്ലാരുംഇവിടെണ്ട് ഓരോര്ത്തരും അനിയത്തിഫോൺമ്മെ കളിച്ചോണ്ട്ക്കാണ് പഠിക്ക്ണുംണ്ട് രണ്ടുംകൂടിയാണ് ഇവര് ഇമ്മീ ഇപ്പീ ഒക്കെ ഫോൺമ്മെ ഓള് ഡഗ്രിതേടിയറ്
അനിയനോ?
അനിയനല്ല ഇൻക്ക് ഏട്ടനാള്ളത് ഓന് പൊർത്ത് പോയതാ ഓന് വൈകുന്നേരം പോയതാ ഇഞ്ഞിപ്പം രാത്രി ഞ്ഞമ്മ ളൊക്കെ ഒറങ്ങീട്ടേ വരൊള്ളു ചെങ്ങായിമാരെകൂടെ കർങ്ങാൻപോവും
ഓഹ് ഉഫും
ഓൽക്കതെ ഏ ആ പ്രായാണ് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടൊള്ളൂ ഇപ്പ ഇങ്ങനെ പണിക്ക് പോവും പിന്നെങ്ങനെ ഹ് കഴിഞ്ഞാണ്ട് ചെങ്ങായിമാരെകൂടെ പോയാണ്ട്പിന്നെ ഞ്ഞമ്മളൊക്കെ ഒറ്ങ്ങിയാലേവരൊള്ളു
ഓ അറിയാരിക്കാ ഇനിക്ക് ഹി ഹി ഹി അപ്പൊ ആരാ വാതിലൊറന്ന് കൊടുക്ക.
ചാവി പൊർത്തെക്കും ഓൻവന്ന് തൊർക്കും അല്ലെങ്കില് ഞങ്ങളറിയാണെങ്കില് ഞങ്ങളാരെം വിളിക്കും അങ്ങനെ
അപ്പ പിന്നെ കൊഴപ്പല്ല ആരുംഅറിയാണ്ട് മെല്ലെപോയി കെടന്നാമതിയല്ലോ അല്ലേ
ഹെ ഹെ ഹെ ഹെ ആരേം ബുദ്ധിമുട്ടാക്കൊന്നുംല്ല അതവാ അങ്ങനെ ചാവി പൊറ്ത്ത് വെക്കാനൊക്കെ മറന്നാല് ഇന്റേക്കോ അല്ലെങ്കില് ഞാൻ ഇവിടെണ്ടെങ്കി ഇന്റെയീക്ക് വിളിക്കും എല്ലെങ്കില് അനിയത്തിനെ എല്ലാരേം വിളിക്കും ഇപ്പാനിം ഇമ്മാനിം വിൾചൂലാ വിൾച്ചാപിന്നെ ചീത്തേക്കും അത്ര നേരംലേയ്റ്റായി വരുമ്പോ ഉം അവ്ടെബ്രദറന്താ ചെയ്യുന്നേ
ഓൻ മാനേജറായിട്ട് വർക്കെയ്യാ
ആ അത് ശരി ഹസ്ബന്റിനാരൊക്കെണ്ടവടെ?
ന്റെ അച്ചനും അമ്മീം ഹസ്ബൻഡും അനിയിത്തിയുണ്ട് അനിയത്തിനെ കല്യാണം കഴിച്ചു വിട്ടു
പോയോ?
ഉം ആള് കല്യാണം കഴിച്ചിട്ട്
ആഹ് ആഹ് ആഹ്
ബ്രദർന് കല്യാണം നോക്ക്ന്നില്ല
ഇല്ല്യാ ഓന് ഒന്നുംകൂടി സെറ്റിൽടാവാണ്ട്ഓന് പൊറ്ത്ത് പോവാനുള്ള പ്ലാനിലണ്‌ള്ളത് കൊർച്ച്കൂടെകഴിയട്ടെ ന്ന്ട്ടക്കെ നോക്കാം ഉം അവ്ടെ വീട് അടുത്തന്നാണോ ഹസ്ബന്റിന്റെ
ഒരു പത്ത്മിനിറ്റ് പോയാതി
ആ ആഹ് ശരി
പത്ത്മിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത്മിനിറ്റ് അത്രേള്ളൂ
അയ്ശരി അമ്മേം അച്ഛനൊക്കെവ്ടെ
അമ്മേച്ചനോ അമ്മഇവ്ടെയ്ണ്ട് അച്ഛൻകടേപോയിവന്നിട്ടില്ല പിന്നെ ബ്രദറുംവന്നിട്ടില്ല അവന് മാസവസാനായോണ്ട് തെരക്ക്ണ്ട് കണക്കൊക്കെബോധിപ്പിക്കെണ്ടെ അപ്പയിന്റെകൊറ്ച്ച് തെരക്കായോണ്ട് വന്നിട്ടില്ല
എന്തക്കെ ഇങ്ങൾത് സൗണ്ട് കൊറവാൺള്ള മാതിരിണ്ട്
എന്റെയോ അഹ് കൊച്ചൊറങ്ങാ അപ്പയിന്റെ അട്ത്ത്ന്ന സംസാരിക്കുന്നേ
ആഹ് ആഹ് അത്ശരി ആഹ് ആഹ് ന്നാലുംസംസാരിച്ചാമതി
മഴയ്ണ്ടൊവിടെ
ആഹ് മഴണ്ട് ഇപ്പനല്ലൊരു മഴപെയ്തു ചോർന്നു ഇന്ന് രാവിലെതൊട്ടരു ചീഞ്ഞമയേനി കൊർച്ചെരംപെയ്യും പിന്നൊന്ന് വെയിലർക്കും പിന്നിംമയെയ്യും പിന്നിംവെയിലർക്കും ഇപ്പങ്ങനെ തോരാത്ത മയയാണ് ഉം ഇന്നലെതൊട്ട് തുടങ്ങിയതാ ഇന്നലെ പെരും മയേനി പുറത്ത്ക്ക്റങ്ങാ തെന്നെ വെയ്യ മയെതാൽ തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയല്ലേ
അത് ശരിയാ
പിന്നെ ചെറിയ പാറ്റിലാണ്ടാ മതി നമുക്ക് പിന്നെ വേഗം അസുഖം വരും ചെയ്യും
ഉം ഉം
ഇപ്പോത്തെ കാലാവസ്ഥ വേഗം പെട്ടെന്ന് മാറിയോണ്ടെ അസുഖങ്ങള് വേം പിടിക്കും ആഹ് മാറി കിട്ടാനാണ് പണി അവിടാർക്കും വെയ്യായൊന്നുംല്ലല്ലോ
പിന്നെ വേറെന്തൊക്കെയാ പഠിക്കാനൊന്നും നോക്കുന്നില്ല
പഠിക്കാൻ ഉം പഠിത്തൊക്കെ മതിയായിണ് ഞാന് ഫാർമസി എല്ലല്ലാ അറേയ്ഞ്ചിടന്നെ ആയിരുന്നു ഫാർമസി പോയിണ്ട് ഞാൻ ഹസ്ബൻഡ് വര്ണേന് അതിലേക്ക് ഇറങ്ങിയതാണ് ഓര് പറഞ്ഞ പോല വന്ന അപ്പം ഓലറഞ്ഞീന് ഞാൻ വരുമ്പോൾ പോകണ്ട നമുക്ക് ഒരു കൊല്ലത്ത് രണ്ട് മാസത്തെ ലീവിന് വരുന്നല്ലേ അപ്പം ഓല് വരുമ്പോൾ നമ്മള് വർക്കിന് പോവാന്ന് പറയുമ്പോ ഓല് പിന്നെ വീട്ട് വെറുതെ നിക്കണ്ടേ അപ്പ എന്നോട് അങ്ങനെ നിർത്താൻ പറഞ്ഞു പിന്നെ എപ്പവാണെങ്കി പോവാം അപ്പൊ ഞാനിപ്പ ഡ്രൈവിങ്ങിന് പോ പഠിക്കാൻ പോവണ്ട് അപ്പതൊന്ന് പഠിച്ചെയ്ഞ്ഞിട്ട് ലൈസൻസ് കിട്ടിട്ട് പോവാ വിചാരിച്ചു അത് പഠിച്ചെക്കണെ നല്ലതാണല്ലോ ഓല് നാട്ടിലല്ലാത്ത നമ്മളക്ക് പോയി വരാനൊക്കെ പേരേല് വണ്ടീണ്ടാ അപ്പമ്ക്ക് പഠ്ച്ചാ സുഖാണല്ലോ അമ്മക്കെന്നെ പോയി ഒരാളിം ബുദ്ധിമുട്ടാക്കണ്ട ആവശ്യല്ലല്ലോ അപ്പ ഞാൻ കാക്കണ്ട ബ്രദറ്ന്റെ മോനെ തെന്നെ വിളിക്കെല് പ്പോൻക്കൊര് ബുദ്ധിമുട്ടാണ് എപ്പളും കൂട്ടാൻ വരാ പറീമ്പം അപ് ഇഞ്ഞിപ്പോന് പോയാല് പിന്നെ ആരുംണ്ടാവൂല ഇപ്പ അങ്ങെനെ വണ്ടി പഠി ഇപ്പ വണ്ടി ഓട്ടൂല
ഉം അത് ശെര്യാ
മ്മളെന്നെ പഠിച്ചെച്ചാല് നല്ലതെല്ലെ
ഉം ഉം
അപ്പൊ അങ്ങെനെ ഡ്രൈവിംഗ് പോയ്ക്കൊണ്ട്ക്കാണ് പഠ്ച്ചാണ് അട്ത്ത മാസാണ് ടെസ്റ്റ് പിന്നെ പ്പ രണ്ട് മൂന്ന് ക്ലാസ് കയ്ഞ്ഞ്ട്ടാെള്ളൂ ഇങ്ങെക്ക് വണ്ടി ഓട്ടാനറ്യോ
ഇല്ല ൻക്ക് വണ്ടി ഓടിക്കാനറിയില്ലാ പഠിച്ചിട്ടില്ല
ഏഹ് പേടിണ്ടോ?
ഏഹ് ഇല്ലാ ഞങ്ങെളെ വിട്ടിട്ടില്ലാ പഠിക്കാൻ
അത് ശെരി താല്പര്യും ഇല്ലാ
ഇണ്ട് ഏതാ സ്കൂട്ട്യോ കാറോ?
രണ്ടൂണ്ട്
എത്രെയാ വെര്ന്നെ റെയ്റ്റ് പഠിക്കാന്
ഇവടെ ലൈസൻസ്ന് മാത്രം രണ്ടും കൂടി ആറായിരാണ് പിന്നെമ്മ ഓരോ ക്ലാസ് നും ഇര്ന്നൂറ്റി അയ്മ്പെ വെച്ച് കൊട്ക്കണം നമ്മള് ത്രെ ക്ലാസ്സാണോ പോണെ ആഹ് അമ്മൾ ക്ലാസ്സ്ന് പോണേനൻസര്ച്ച് എത്ര ക്ലാസാണോ ഇട്ക്ക്ണെ അയ്നൻസര്ച്ച് ആഹ് ഒര് അരമണിക്കൂറ്ണ്ടാവാെള്ളൂ
അര മണിക്കൂറിന് ഇര്ന്നൂറ്റമ്പത് രൂപയോ മ്പേ
വ്ടെ നല്ല റെയ്റ്റാ
അത് നഷ്ട്ടല്ലേ അരമണിക്കൂർ ഇര്ന്നൂറ്റമ്പെത്
അപ്പൊ അമ്മക്ക് കൊർച്ചൊക്ക അമ്മള് വണ്ടി പഠിച്ചാല് ന്നിട്ട് പിന്നെ ക്ലാസ്സിന് പോണേക്കാരം ഒന്നും കൂടി ബെറ്റ്റ് പക്ഷെ ഓല് പഠിപ്പിച്ച്ണതും അമ്മള് വീട്ടിന്ന് പഠിക്ക്ണതും രണ്ടും രണ്ടായ്രിക്കും ആ മാറ്റണ്ട് വടെ നല്ല ടൈമിങ്ങാ കിട്ടാനൊക്കെ ഞാനിപ്പം കഴിഞ്ഞ ഡിസംബർൽ കൊട്ത്തതാ ൻക്ക് ഇപ്പളാണ് ലേണിങ്ങ് കയ്ഞ്ഞ് കിട്ടീട്ടൊള്ളൂ തച്ചിന് ഒരു രണ്ട് മാസം മൂന്നു മാസം ഗ്യാപ്പ്ണ്ടാവും അമ്മള്ഞ്ഞിപ്പം ലേണിങ്ങിനു ആയാലും ലേണിങ്ങ് കയ്ഞ്ഞ് ടെസ്റ്റിന് ഡെയ്റ്റ് ക്കാനാണെങ്കിലും നല്ല ലേഖാ അത്രേം ആൾക്കാര് ഇപ്പം പഠിക്ക്ന്ന്ണ്ടേ ആദ്യം അങ്ങെനെ പൊതുവേ ഗേൾസാെന്നും ആരും വണ്ടി പഠിക്കൂലേന്യല്ലോ പ്പെല്ലാരും അഹ് ബോയ്സിനേക്കാട്ടിം പഠിക്ക്ണെത് ഗേൾസ് ഒന്നാമത്‌താണ് ആരേം ആശ്രയ്ക്കേണ്ട ആവശ്യല്ല്യാ മ്ക്ക് പോകുമ്പോ ത് പോയി വെരാ ആരേയും ആരിം ചോയ്ക്കേണ്ട ആവശ്യല്ല്യ ബുദ്ധിമുട്ടാക്കണ്ട ആവശ്യല്ല്യാ ആഹ് ഓക്കെ ശെരി